ഹലോ ആ പറയടി
ഉം എന്തെടുക്കുന്നു
ഞാൻ താ ഇവിടെ ഇരിക്കുന്നടി
ആഹ്
ആഹ് ഇന്നലത്തെ എന്നാലും എന്ത് പണിയായി പോയടി നമുക്ക് പ പ റ്റിയത് ച്ചോ ഇക്ക് ഭയങ്കര വെഷമമാ ത് ഞങ്ങള് അത് വ അത് വരെ മഴ പെയ്തോണ്ടിരുന്നടി നമ്മെ പോയാ കറക്റ്റ് ടൈമിങ്
പൊയില്ല
പെയ്തതു ഇല്ല വെയിലായിരുന്നു നല്ലത് ഇന്നലെ ആ വൈകിട്ട് നമ്മള് ആ പറയടി
പോകുന്നതിന് മുമ്പ് നല്ല മഴയല്ലായിരുന്നു ഇന്നലെ അവിടെ ചെന്നതിനന് ശേഷം
അതാ നമ്മള് പോകുന്നതിന് മുമ്പ് നല്ല മഴയായിരുന്നു നമ്മള് പോകൻ ഇറങ്ങിയപ്പോഴ ഇപ്പൊ എല്ലാവരും വീട്ടിൽ നിന്ന ഇറങ്ങുന്നതന്ന് പറയപ്പോഴ ഇവിടെ എല്ലാവരും പറഞ്ഞുഞ എന്താണോ വട്ടാണോ എന്തൊക്കെ ഈ മഴയത്ത് പോകാൻ വേണ്ടി എന്നിട്ട് നമ്മൾ പോയിട്ട് വരെയും വന്ന് കഴിഞ്ഞിട്ട് മഴ പെയ്തിയില്ല
ഉം അതാ നമക്കി ഇവരെ കുഞ്ഞുങ്ങളെ സ്കൂള് വിട്ടിട്ട് നമുക്ക് ഒരു പകൽ സമയത്ത് പോവാം എന്നിട്ട് കിഴക്കോട്ട് വല്ലാം പോവാ ബീച്ചിൽ പോവാതാ ആഹ നല്ല കണ്ട ഒക്കെ ആഹ
അതാ എല്ലാവർക്കും ഒ ഇതില്ലായിരുന്നടി എല്ലാവരും നമ്മള് മൂന്നു പേരല്ലേ ഒച്ചിരി ഇതായിട്ട് നിന്നോളു രണ്ടു പേര് മാറി തിരിഞ്ഞു നോക്കാൻ നിന്നു വീഡിയോ എടുത്ത തരാനും കൂടെ ഒരു വീഡിയോഗ്രാഫ് ഓഫർ പോലെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലും സെറ്റ് ആവത്തുള്ള അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും മരത്തില്ല ആഹ് അപ്പഴത്തേക്കെ ടി അപ്പഴത്തേക്ക് എന്റെ സ്റ്റാൻഡ് ഞാൻ ബുക്ക് ചെയ്തത് വരും ഞാൻ വരുമ്പോ അതും കൊണ്ട് വരാ ആ അതും കൊണ്ട് പോകാം അപ്പ നമുക്ക് ചെന്നിട്ട് ഫോൺ സ്റ്റാൻഡിൽ വെച്ചിട്ട് നമുക്ക് എടു
ആഹ് ചെയ്യാലോ ആഹ് അതാ
ആ ഞാനാണെങ്കി ഇവിടെ വീട്ടിൽ വെച്ച് ഒരു വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞൊരു നൂറ്റി നറ്റമ്പത് രൂപക്കോണ്ണം ബുക്ക് ചെയ്ത് അത്പ്പോ എന്തോ പതിമൂന്നാം തീയതി ആ എന്തോ വരും
ആ് അപ്പ അത് കിട്ടുമ്പഴേ നമുക്ക് ഇതുപോലെ അങ്ങോട്ടൊക്കെ പോക എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ കേയറിയിട്ട് നമുക്ക്
അതാ അപ്പൊ നമുക്ക് അതാ അത്ടുക്കുന്നതിന് കുഴപ്പ ഇില്ലല്ലോ അപ്പൊ അത അവിടെ വെച്ചിട്ട് നമുക്ക് എല്ലാവർും കൂടെ നിന്ന് എടുത്താ മതി ആഹ അപ്പൊ അങ്ങനെ നമ്മുക്ക് പ്ലാൻ ചെയ്യാം
ഒത്തിരി നേരം പോകുമ്പോഴത്തേക്ക് നിന്റെ വീടിന്റെ അടുത്തുള്ള കൂട്ടുകാരി വരുമന്ന് അറിയത്തില്ല
ആഹ അതൊരു വിഷയവാ
ഉം കുഞ്ഞിനെയൊക്കെ
കുഞ്ഞിനെ പിന്നെ അംഗനവാടി വി ഇട്ടട്ട് ആ ടൈമിനുള്ളിൽ വരാ ഇ നീ കൂടെ പോയി ഇരിക്കേണ്ടി വരും മോ കരയി വന്നു അപ്പൊ അങ്ങനെ പോയി ഇരിക്കുകയ സാധാരണ ചെയ്യ
ഇരിക്കേണ്ട കാര്യമല്ല ഞങ്ങൾ ഇന്നലെ പറഞ്ഞായിരുന്നത് ഇരിക്കുമ്പോഴല്ലേ അവൻ പിന്നേും പിന്നെ എന്നന്നും വേണമെന്ന് വിചാരിക്കുന്നു
അതാ ഇവള ഇങ്ങനെ പറ്റാൻ നിന്ന് നിന്ന നിന്നാണ് അവൻ ഇത്രയും അവളെ തന്നെ വേണം ആടെത്തോ അമ്മ അമ്മമാടെടുത്തോ അച്ഛമ്മമാടത്തോ ഒന്നും ഇരിക്കുന്നില്ല
ആഹ്
ഇവൾ ഇവളത് ത് ശീലിപ്പിക്കുന്ന കൂടുതലും
ഉം അതെ ഇനിയിപ്പ അവൻ ഇവള അംഗനവാടിയിൽ ഇരുത്തിോട്ട് വരുന്ന ദിവസന്റെ അവൻ കിടന്ന് കരയും അഹ് കുറച്ച് രണ്ട് മൂന്ന് സം മാറി നിന്നൊക്കെ നോക്കണ്ടേ അപ്പഴല്ലേ അവൻന്റെ ആ ഒരു ഇത് മാറ
അങ്ങനെ അത് മാറത്തോളു അംഗൻവാടിയിൽ അവര് തന്നെ അത് പറഞ്ഞു കൊടുക്കണം അവര് പിടിച്ച് കൂടെ രു ത്തുടുമല്ലേ
ആഹ് അവരിരുത്തും
ച സാധാരണ അംഗനവാടിക്കാര് പറയത്തില്ലേ നിങ്ങള് പൊക്കോ കരയുവാണെങ്കി വിളിക്കാം
നോക്കിക്കോളാ എന്നാ പറയുന്നത് ഇത് നേരെ തിരിച്ചാ ആഹ്
ഇനി എന്തായാലും നമുക്ക് ഒരു ദിവം ഗ്രൂപ്പ് വീഡിയോ കോൾ ചെയ്യുമ്പോ പ്ലൻ ചെയാംങ്ങോട്ടെങ്കില് എന്നിട്ട്
അതാ നമുക്ക് പ്ലാൻ ചെയ്യ
ഉം
ആഹ് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് രാവിലെ പിള്ളാരെ വിട്ടിട്ട് പോക നാല് മണിക്കുള്ളിൽ വന്നാ മതിയല്ലേ
ഉം അതാ അപ്പൊ ഇന്ന് ഇവരൊക്കെ പറയുന്ന് പിന്നെ മറ്റേ പത്മനാഭ അമ്പലം ഉണ്ടല്ലോ അവിടെയൊക്കെ പോകുന്ന കാര്യം വീഡിയോകോളിൽ പറയുന്ന് നടക്കത്തെൊന്നുല്ല എല്ലാരും പ്ലാൻ ചെയ്യും
ഇവിടന്നാരാ വരി വേടി കൊച്ചിനെക്കെ ഇട്ടിട്ട് ഞാൻ വ രാ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ ന
ത്തില്ലെ
വെളുപ്പിനെ പോകണം പിന്നെ പിള്ളേരുടെ കാര്യങ്ങളൊന്നും നോക്കാതെ ഇറങ്ങാൻ പറ്റത്തില്ലടാ അത്ങ്ങളെ എന്തായാലും സ്കൂള് വിടാൻ എട്ടര ആവത്തില്ലേ എടി വിടാൻ എട്ടര ഒമ്പത് മണി ആവ ത്തില്ലേ പിള്ളേരെ വിടാൻ അത് കഴിയാതെ നമുക്ക് ഇറങ്ങാൻ പറ്റ് റ്റുവാ അല്ലങ്കിൽ അതിനൊത്ത് നമ്മുടെ വീട്ടി ആള് വേണം എനിക്ക് പിന്നേം കൊഴപ്പവില്ല
ഉം ഉം
ആഹ് എനിക്കിവിടെ അമ്മയേപ്പിച്ചിട്ട് വന്നാ മതിയല്ലോ
എനിക്കും ഈ ചേട്ടനും ഉള്ള ദിവസംമല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റത്തോള്ളൊടി അത് ഉം ആഹ്
പ്പെന്ത്യയ്യും ക്കേ അതൊക്കാ നടക്കോ അപ്പ ഞാ ഞാൻ ആ സമയത്ത് ഫോൺ എടുത്തില്ലേ അപ്പ
നീ ഇൽ നീ ഉണ്ടായിരുന്നു പക്ഷെ നീ വരുന്നതിന് മുമ്പാ സംസാരിച്ചത് നീ ആ ഉച്ചക്ക് ചോറ് കഴിക്കാനൊക്കെ വന്നിരുന്നില്ലേ അയിന് മുമ്പാത് സംസാരിച്ചെ
ഓ
അതെ ഇല്ല മറ്റേ സുഡാ സുഡ ഇഡലീടെ നീ കണ്ടായിരുന്നോ മറ്റേ
ആഹ് മറ്റേ വെങ്കിടേഷിന്റെ ആ അതെന്നേ ഞാൻ കാണ്ടേ
അപ്പൊ അത് കാണുമ്പോ ഞാൻ വിചാരിക്കുംടി ഒന്ന് പോണം പോണം എന്ന് പക്ഷെ നമുക്ക് അവിടം വരെ ഒന്നും പോയി നമു ക്കും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലല്ലേ അവിടെ പോവാൻ പറ്റത്തുള്ളൂ അപ്പയി ഇപ്പ മാരാരി തോട്ടത്ത് അതേപോലത്തെ ഒരു കട തുടങ്ങി ഈ മറ്റേ ഇഡലിയുടെ വെറൈറ്റി ദോശയ്ടെ ആഹ് അപ്പൊ ആ കാര്യം ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ പറഞ്ഞപ്പോഴാണ് ഇന്നലത്തെ മറ്റേ മാ റി നിന്ന രണ്ടാൾക്കാര് പറയുവാ നമുക്ക് അവിടെ പോവാ മറ്റേ എടുത്ത് പോവാന്ന്
പറ്ഞ്ഞ് ഇതുപോലെ മാറി നിൽക്കാനായിരിക്കും പക്ഷെ മാറി നിന്ന ഓ രണ്ടണ്ണത്തിന് അങ്ങനത്തെ ഇതില്ലാത്തെയാ ഇത് എന്ത് പറ്റിയതാണ് ആർക്കറിയ
ക്ഷേ ഈ ഡാൻസിന്റെ കാര്യം വന്നതുകൊണ്ടാണ് ആ വീഡിയോ എടുത്താള് മാറി നിന്നെ അല്ലെങ്കി എല്ലാം മുന്നോട്ട് നി ക്കുന്നതാ ഡാൻസ് അവക്ക് ചെയ്യാൻ വയ്യന്നും പറഞ്ഞോണ്ടാ
മാറി നിന്നത്
മാറി നിന്നത് പിന്നെ മറ്റേആത് കൊച്ചിന്റെ കാര്യവും പറഞ് അങ്ങനെയണ്ട്
ആഹ് അവക്ക് വരുമ്പോ എന്തെങ്കിലുവൊക്കെ ഒരു വിഷയം കാണും
ആഹ്
ഉം ഇനി എങ്ങനെ നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും ലാസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെ
അതാ നമുക്ക് ഇനി എവിടെയെങ്കിലും അപ്പോഴേ പോകുന്ന രീതിയില്
ട്ടിയെടുക്കണോന്നും എനിക്ക് ആഗ്രഹവുണ്ട് നമുക്ക് എല്ലാർക്കും കൂടാ ഉം
ഇപ്പിന് ഓഗസ്റ്റിലല്ലേ ഓണം നമുക്ക് ഈ ഒരു ഓഗസ്റ്റ് ആദ്യംന്നല്ല വെടി ക്കുന്ന രീതിയില്ലേ ഒന്നും വാ അതാ മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ
പ്ലാൻ ചെയ്യാതെ ചെയ്യണം പെട്ടെന്ന് തീരുമാനിച്ചെടുക്കണം ഒരു കൊറ ഒത്തിരി സമയംഒന്നും വേണ്ടല്ലാ നിന്ന് എടുക്ക ഇപ്പ എല്ലാവർക്കും വന്ന് എല്ലാവരുടെ സമയത്ത് എല്ലാവരും വരോന്ന് അറിയത്തില്ല നമ അഞ്ചവർക്കെങ്കിലും പോയി നിന്ന് എടുക്.
ഫോട്ടോ എടുക്കാൻ ചെലപ്പോ ശില്പയൊക്കെ വരുവായിരികു അന്ന് മ്മമംറ്റേ വിഷൂന് ഒരു വട്ടെ എടുക്കാ നിന്ന. അപ്പോഴത്തേക്കും ശില്പ ആഹ് ശില്പയ ഒക്കെ എടുക്കാന്ന് പറഞ്ഞോണ്ട് നിന്നായിര്ന്ന്.
മറ്റേ മറ്റേ കൊച്ച് കൊചുവിനെയിട്ടട്ട് വരുവോ.
അല്ല അന്നാവുമ്പോ ചെലപ്പോ അവളും വരുവായിരിക്കും.
വരു വായിരിക്കും അപ്പൊ കൊച്ച് ഒരു ഇതാവല്ലേ ഏപ്പിചിട്ട് വരി വായിരിക്കും കേരള. നമുക്കൊന്ന ഏപ്പിച്ചിട്ട് വരാ.
ആഹ് അതാ.
ഏഹ്
നമുക്കതൊരു ജൂലൈ അവസാനവേ നമക്ക് ഗ്രൂപ്പ്‌. പറ ആഹ് ഗ്രൂപ്പി പറയാം.
ഉം ഉം.
ഓണത്തിന് ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറയാം.
ഞങ്ങടെ കെഴക്കേലെ കൂട്ടുകാരിമാർ അങ്ങനെ എടു ക്ക്തോന്ന ഞങ്ങളുടെ കെയെക്കേലെ കൂട്ടുകാരിമാര് അങ്ങനെ എടുക്കുന്ന അത് കേട്ടപ്പോ എനിക്കൊര്. തുള്ളാട്ടം അതാ ഞൻ ഇന്ന് ഇത് അവതരിപ്പിച്ച.
ഉം അവരെ ഫോട്ടോ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
മറ്റേര് അല്ലടി അവരുടെ കൂട്ടുകാരികള്. ഒരേ സാരിയും മോഡടെലക്ക മേടിച്ച് ഉം അവരെ ഫോട്ടോസ് ഞാന് ഇങ്ങനെ കാണും.
അവര് മിക്കവാറും എടുക്കി ഇവര് ഇവരുടെ ക്ള ഗ്യാങ് ഉണ്ടല്ലോ.
ഉം ഉം.
അവരുവായിട്ട് നിന്ന് എടുക്ക്ന്നുന്ന്.
അതാ നിന്റെ കിഴക്കേെലെ ചേച്ചീനെ ഞാൻ ആഹ് ഫോട്ടോയിലധികം കണ്ടിട്ടില്ല ബാക്കി എല്ലാരും. ക്യറ് എടുക്കു ആഹ് ഒരു കൂട്ടുകാരൊക്കെ.
എനിക്ക് ഭയങ്കരാ ആഗ്രഹം നമുക്ക് യെടുക്കണം നമ്മൾ കഴിഞ്ഞ പ്രാവിശ്യം വിഷൂനെ പ്ലാൻചെയ്തേഎല്ലേ ചെയ്തേയല്ലേ. ഒന്ന് പറ്റയില്ലല്ലോ ഈ പ്രാശ്യം നമുക്ക് എടുക്കാ. നേരത്തെ എടുക്കണ എനിക്ക് കല്യാണൊക്കെ ഉണ്ട്.
ഉം ഉം.
ഉം. ഞങ്ങളെ കല്യാണമായിട്ട്. കല്ല്യാണ വാവുമ്പോഴെ ടി കൊറച്ച് തെരക്ക് വരും നേട. ത്തെ പോണം അവര് പത്തൂസം മുമ്പേ ചെല്ലെന്നും പറഞ്ഞ് നി ക്കവാ.
ഉം.
ഉം ഓണവും ബഹളവും എല്ലാ ആയിട്ട്.
നിന്റെ അടുത്ത ബന്ധുക്കാരാണോ അത് ഓ നിന്റെ ആഹ് ആഹ്.
ആഹ് ചാ ചിത്ത അപ്പാ അവര്. തല്ലേ ഓലെ ഞങ്ങൾക്ക് കൂടുതല് ട്ടച്ച്. ഉം. ആഹ് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഞങ്ങളും ഞാനും അ മോളും ന്നൊക്കെ.
ആ കൊച്ചാണോ അല്ലെ റ്റി റ്റീ സിക്ക് മാർക്ക് എങ്ങാണ്ടൊക്കെ കിട്ടിയൊ.
ആഹ് ആഹ് ആഹ് അപ്പൊ ഞങ്ങള്ന്ന് പറയുമ്പോ. ഭയങ്കര കാര്യവാ ഇവളോട് ഭയങ്കര ജീവനാ ചാച്ചന് ചി റ്റക്ക് എല്ലാപ്പാ ഞ ഇവൊക്ക് ഡ്രസ്സൊക്കെ തുണിയൊക്കെ എടുത്ത്. അപ്പൊ പിന്നെ ഉണ്ണിയും ഇല്ലല്ലോ. ആഹ് ഇല്ലടി ഇപ്പൊ പോയതല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞങ്ങള് എല്ലാണ്ടേ.
ഉം ഉം
ഉം ഇന്നിപ്പൊ ഇല്ലാത്ത വേഷമം അവർക്ക്ണ്ട് അപ്പതോണ്ട് ഞങ്ങളാ നേരി ത്തെ ചെല്ലണം വിളിച്ചോണ്ടിരിക്കുവാ
ആഹ്‌
ആഹ്‌ അപ്പൊ പോണം നേരത്തെ പോണം ഓണം ഒക്കെ അവ ടെ ആവാന്ന് പറഞ്ഞുകൊണ്ടിരിക്ക അപ്പൊ ഓണത്തിൽന്നും നമ്മുക്ക് നമ്മടെ വീട് കളഞ്ഞിട്ട് പോകത്തില്ലല്ലോ
ആഹ്‌ എത്രാം തീയതിയ കല്യാണം
മുപ്പതാം തീയതിയാടി ഓണം കഴിഞ് രണ്ടു ദിവസം കഴിഞെങ്ങാണ്ട് ഉത്രട്ടാതി അങ്ങനെന്തോ
ആഹ്‌ ആഹ്‌
ഉം ഉം അങ്ങനെ പോണോന്ന്
ആഹ്‌ അപ്പൊ അതിന് മുമ്പ് നമുക്കപ്പൊ ഫോട്ടോയൊക്കെ എടുത്ത് വെക്കാം
അ അതിന് മുമ്പേ എല്ലാ എടുത്ത് വെച്ചാല്ലേ പിരി ഓണംണ്ടാവില്ല
ആഹ്‌ അതാ
ഊം അങ്ങനെ ഇരിക്കാ വയ്യ ഭയങ്കര കൊതുക്
ഇവിടെ എവിടെ കൊതുക് ഞാനിവിടെ കഥവ് തുറന്നിട്ടിട്ട് അടുക്കളയുടെ അവിടെ ഇരിക്കുവ ഭയങ്കര കൊതുക് ഞാനിങ്ങനെരി ഉം
കൊതുകും കൊറെ ഉറുമ്പും ഈ മഴ വന്ന ഉടനെ ഉറുമ്പ് വരും
ഉം
ഇന്നൊരു ദിവസം മഴ പെയ്യാത്തൊണ്ട് ഭയങ്കര ചൂടെടുത്ത് വയ്യ
ചൂട് ഉണ്ട് ഭയങ്കര
ഇവിടെ മഴ പെയ്തില്ലെങ്കിൽ ചൂട
ഉം
ഊം ഇങ്ങനാ ഇരിക്കുന്നു നമ്മുടെ ഒരു നമുക്ക് ഈ പെട്ടെന്ന് തന്നെ പോകാം കെട്ടോ ഒരു ദിവസം ഈ മാസം ഇന്നന്നെ പോകാം രാവിലെ ഇഞ്
ഈ മഴ തീരുന്നതിന് മുമ്പേ ഒരു വട്ടം മഴ കാണുമ്പോ തന്നെ നമുക്ക് അങ്ങ് ഇറങ്ങാം പകല് ഫുള്ള് മഴയാണെന്ന് തോന്നുവാണെ
റെയിൻകോട്ട് ഉള്ളപ്പൊ ഒത്തിരി പ്രശ്നവില്ലല്ലൊ
ആഹ്‌ അതാ ഒത്തിരി ദൂരോട്ട് പോവാതെ നമുക്ക് ഈ ഈ മറ്റേ കെഴക്കോട്ടൊക്കെ പോവുമ്പഴത്തേക്ക്
തൊടിയൂര് ഭാഗത്ത് നല്ലേല്ലേ എടി
ആഹ് അവിടെൊക്കെ എന്തോ വയലും ഒക്കെ ഉണ്ട് ഒരു അമ്പലം ഉ ണ്ടല്ലോ മാലുമേല അമ്പലത്തിന്റെടുത്തൊക്കെ ഇല്ലെ
ആഹ്‌ അതൊക്കെ നല്ല രാവിലെ പോകുമ്പോ വൈകിട്ട് പെട്ടന്ന അവിടെ പോവണ്ടേ കിട്ടൊന്നും അവിടെ പോണ്ട രാവിലെ ആവുമ്പോ സെറ്റ രാവിലെ പോകുന്ന ആയിരിക്കും നമുക്ക് ക്ക് നല്ലത്
ഉം ഉം പോകാം നമുക്ക് ടീ ശരിയെങ്കില് ഞാൻ കുറച്ച് ച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം ഉം ശരി ശരി ഉം